ഹലോ കേൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
ഒന്ന് വിശേഷം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഏയ് ഉറങ്ങാന് കൊച്ചിനെ ഉറക്കി അങ്ങനെ ഇരിക്കുവായിരുന്നു അ അവള് ചെല സമയത്ത് താമസിച്ചേ ഉറങ്ങോളു
തെ എന്റെ രണ്ടു പേര് ഉറങ്ങിട്ടില്ല അല്ല ഒരാള് വല്യ ആളാണ് ഒരാള് ചെറിയ ആള് ചെറി വല്ലാണ്ട് ചെറുതൊന്നല്ലട്ട പക്ഷെ രണ്ടു പേരും ഉറങ്ങീട്ടില്ല ആ ആ അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഞാൻ ജസ്റ്റ് എന്റെ പണി പണികളൊന്ന് നോക്കട്ടെ ട്ടേന്നു വിചാരിച്ചു അതാണ്ടായേ ആ പിന്നെ സമയൊന്നും നോ ക്കില്ല എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോന്ന് വിചാരിച്ചു
ഹ ഹ ആ പകല് നേരത്ത് പകല് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒട്ടും ഉറങ്ങൂല്ല പത്ത്പന്ത്രണ്ട് മണി
ആ പിന്നെ ഇപ്പം വെക്കേഷൻ അല്ലേ അപ്പൊ നമ്മുടെ ടൈം ടേബിൾ ഒക്കെ മൊ ത്തത്തില് ചെയിഞ്ചാ എന്റെ എന്റെതാ ശരിക്കും മൊത്തത്തിൽ ചെയ്ഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് എന്തിനും ഒരു പംഗ്ച്വാലിറ്റി ഇപ്പ ഇല്ലാട്ടോ ഇനി ഒന്നാം തീയതി മുതല് നമ്മള് ണ്ടികളൊക്കെ ങ്ങനെ മാറും പിന്നെ നമ്മുടെ കറക്
പോകും. അത് തന്നെ എല്ലാവരും അതനെ, രാവിലെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഫുഡ് പോലും, ആ
അതെ, ആ അതൊക്കെ നമ്മള എല്ലാരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുണ്ട്. നിർബന്ധാവസ്ഥയിൽ നമ്മൾ എല്ലാവരും എല്ലാം ചെയ്യുന്ന അല്ലാത്തവരു ഉണ്ട്ട്ടോ, അല്ലാ തോരുണ്ട്. എപ്പോഴും പങ്ക്ച്വാലിറ്റി കീപ്പപ്പ് ചെയ്യ്നോരുണ്ട്
ങാ ഒണ്ട്, തീർച്ചയായിട്ടും ഒണ്ട്.
ഞാൻ തക്കം കിട്ടി ഓന്തിൻറ പോലെയാണ് നിറം മാറുന്നത് ഇപ്പന്ന് എനിക്കന്നെ തോന്നുന്നു. ഇപ്പ ഞാൻ എന്റെ വീട്ടിലാണ് വന്നിരിക്ക എന്റെ വീ അപ്പൊ എന്റെ വീട്ടിലായിരിക്കുമ്പോ, ഇല്ല ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര അലസത എല്ലാത്തിനും പക്ഷെ നമ്മള ഹസ്ബന്റിന്റെ വീട്ടിലാവ അപ്പൊ ഞാൻ എല്ലാ കറക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ ത ഇല്ല ഇത് ഇവൻ ചിലപ്പോ കുളിക്കാൻ വര അത്രയും ലേറ്റ് ആകും അങ്ങനെയാണ് പിന്നെ, പിന്നെ വേറെന്താണ്
ഇവിടെ അങ്ങനെ ന്നെ, പക്ഷെ ഇവിടെ അമ്മച്ചിക്കൊന്നും വല്യ കുഴപ്പന്നുല്ല. ഹസ്ബെൻറിന്റമ്മക്ക്
അല്ല അവിടെ അങ്ങെ തന്നെ പക്ഷെ, നമ്മള് അവിടെ ഉമ്മാക്ക് ഒരു കുഴപ്പൊന്നുല്ല പക്ഷെ നമ്മള് നമ്മുടെ കുട്ടികൾടെ സ്കൂളും ഒക്കെ ആകുമ്പോ മദ്രസ ക്കെ ആവുമ്പോൾ നമ്മള് സിസ്റ്റമാറ്റിക് ആവുല്ലോ
മാഹ് ആകും ആകും. അല്ല താമസി ആഹ് ചെല ആ ആഹ് ആഹ് ഫുഡൊക്കെ സമയത്ത് ഉണ്ടാക്കിലെ ചെലപ്പോ ചെറിയ മോന്ത വീർപ്പ ലൊക്കെണ്ടാവുലെ
ഞങ്ങ പിന്നെ ജോയിന്റ് ഫാമിലിയാണ് അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടു പേരുണ്ട് അപ്പ പിന്നെ നമുക്ക് അങ്ങനത്തെ ല്ല പ്രശ്നം വര്ന്നില്ല ന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമി പിന്നെ അതങ്ങട് വല്ല്യ ടാസ്
മെയിന്റൈൻ ചെയ്ത്പൊക്കോ
എടുത്തൊന്നൂല്ല ഞങ്ങളന്നെ ഒരുമിച്ചിരുന്ന് കൊറേ സംസാരിച്ച് അമ്മക്ക് ഗോളാന്തര വാർത്തകളെന്നെ ണ്ടാവും സംസാരിക്കാൻ കിച്ചൺല് നിക്കുമ്പോ നമ്മള് ഇനി എത്താത്ത മേഖലകള് ണ്ടാവൂല ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് സമ കഴിഞ്ഞ്പോവും അത് പക്ഷെ അപ്പൊ ഒന്നും നമു ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാ ഒന്ന് കുളിച്ച് കിട്ടണെങ്കി തന്നെ ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് ഞാനിങ്ങനെ ആവു
അതെപ്പഴാണെലും അവനവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കെല്ലാ ല്ല കെട്ടിച്ചുവിട്ട എല്ലാ പെണ്ണ്ങ്ങളും അങ്ങനെയാണല്ലോ ആടിതൂങ്ങി ഒന്നും ചെയ്യൂല്ലാ തിന്ന പാത്രം പോലും കഴുകു
തീർച്ചയായും പിന്നെന്താ വേറെ ലേറ്റ് ആയിട്ട് കെടന്ന് കഴിഞ്ഞാല്
ലേറ്റ് ചെലപ്പോക്കെ ഞാൻ മിക്കപ്പോഴും തന്നെ ലേറ്റ് ആയിട്ടറിയും എഴുത്തൊക്കെയുണ്ട് അങ്ങനെ ആഹ് അപ്പൊ മക്കളൊറങ്ങി കഴിയുമ്പോ വേഗം അങ്ങനെ ചെറുതായി എന്തെങ്കിലൊക്കെ തോന്നിക്കഴിഞ്ഞാ കുത്തികുറി ച്ചോണ്ടിരിക്കും
ആഹാ കവിതയാണോ കഥകളാണോ എന്താണ് ആഹ് അപ്പൊ കലാകാരിയാണ്
ചെറ്തായിട്ടൊക്കെ
ആഹ് ഞാൻ വായി ഇക്കും നോവലുകളും അതും ഇതും ഒക്കെ വായിക്കും ഫിലിമ് കാണ്നേക്കാളും വായി തയ്ക്കാൻ ഇഷ്ടാണ് പക്ഷെ ഇതിനെ അതിനേക്കാള് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പോയി ഇപ്പൊ പെരുന്നാളായിട്ട് ജസ്റ്റ് എനിക്കുള്ള ഒരു ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ കുറച്ച് മെറ്റീരിയലൊക്കെ എടു കുർത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാ അങ്ങനെയൊക്കെ ചെറുതായിട്ടിട്ടാ എനിക്കങ്ങനെ വലുതായിട്ട് അറിയില്ല പക്ഷെ നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുവല്ലോ അവരെ കൊറച്ച് പേരെ ഞൻ ഫോക്കസ് ചെയ്യും ആദൃം തന്നെ കാരണം വാങ്ങിക്കൊള്ളണം എൻ ചേർന്നുനുള്ളൊരു കണ്ടീഷനോട് കൂടി നമ്മൾ അപ്രൊച്ച് ചെയ്യുന്ന കുറച്ച് ആൾക് കാര് അതേലോ ആ അവരെടു അവർക്ക് പാവം അത് കറക്റ്റ് തന്നെ ഒരു ഇരുപത്തിയഞ്ച് പീസ് അത്രയൊക്കെ വരുത്തുള്ളൂ ഓ വരുത്തിട്ട് അത് അവരുടെ ഇഷ്ട അതിനനുസരിച്ച് കുർത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഇപ്പൊ അത് ചെയ്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ ആ ആ അപ്പൊ ഉറങ്ങി ടോന്നൂല്ല എന്നാലും ഇപ്പം കൊറച്ച് പിന്നെ മടി വന്നു എന്തെങ്കിലും മെഷീനൊക്കെ നമുക്ക് എന്തെങ്കിലുവൊക്കെ പണി വന്ന് കഴിഞ്ഞ പിന്നെ മടിയാവും എന്ന് വെച്ചിട്ട് ഇയാള് വിചാരിക്കുന്ന പോലെ ഞാന് വെല്യ ഈ ഒരു സ്റ്റിച്ച്ന് അളവെ ഇല്ലാട്ടോ
അല്ല ഞാനത് പറയാൻ തുടങ്ങുവാരുന്നു ജസ്റ്റ് ഒന്ന് ഇപ്പ ആ പതുക്കെ ഒന്ന് ചെയ്തു തുടങ്ങുവാണെങ്കിൽ നല്ല കാര്യല്ലേ
ആ നല്ല പക്ഷെ എന്റത് മാത്രം ഞാൻ തയ്ക്കും അതെനിക്കിഷ്ടവല്ല പുറത്ത് കൊടുക്കണത് പക്ഷേ വേറൊള്ളതൊന്നും അങ്ങനെ ഞാൻ ചില ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് ആ പെരുന്നാളൊക്കെ അല്ലേ ഞമ്മടെ നൈറ്റി മെറ്റീരിയൽസില്ലേ സെൻമാച്ച് ഒക്കെ ആയിട്ട് കിട്ട്നെ അതൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് അത് ഡെയിലി വെയർ പോലെ ആക്കുക നൈറ്റി തന്നല്ല തയ്ക്ക അതിങ്ങനെ കുർത്തയായിട്ട് സിമ്പിൾ ആയിട്ട് അല്ലാതെ വേ ഭയങ്കര ഹെവി വർക്ക് കാര്യങ്ങളും അതൊന്നു ഇല്ല
അതെ അല്ലേ ആ പക്ഷെ അത് മെയിന്റയിൻ ചെയ്തങ്ങ് മുമ്പോട്ട് അത് കൊണ്ടു പോയി കഴിഞ്ഞാ നമുക്കൊരു വരുവേപ്പ ഒരു തയ്യലിന് ഒക്കെ എന്ന് നല്ലിപ നല്ല റേറ്റ്അല്ലേ
പിന്നെന്താ നേളതു അതുകൊണ്ട് എന്റെ പിന്നെ ഞാൻ എങ്ങനെ പുറത്ത് കൊടുത്താലും എനിക്ക് കാണാം എന്തങ്കിലൊക്ക ആട്ട് കുഴപ്പ ആമ്പോളിന്റെ അവിടെ നെക്കിന്റെ അവിടെ എന്തെങ്കിലൊക്കെ കുഴപ്പ ഉണ്ടാവും അപ്പൊ എന്റെ ഉമ്മ എന്നോട് പറണതാ മോള് ആദ്യം സ്വന്തമായിട്ടൊന്ന് തയ്ക്ക അവനാന്റത് തയ്ച്ചാൽ തന്നെ പിന്നെ ഈ പരാതി എന്നും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി രണ്ടാമത് അത് ആൾട്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കും അപ്പൊ പിന്നെ അങ്ങനെ സ്വന്തമായി് തയ്ച്ചു തുടങ്ങിയപ്പോ കുഴപ്പമില്ല ആരും പരാതി പറയിലല്ലോ
അതറിയാവുന്ന ആ അറിയാവുന്ന കൊണ്ടാണ് നമുക്കൊരു ഇത് കാണത് എന്തെങ്കിലും ഫാൾട്ട് കാണുഅറിയത്തി
അതെ ഭയങ്കരമായിട്ട് അറിയന്നില്ല എന്നാലും എന്റതും മോളതൊക്കെ ആര് കണ്ടാലും തര കേടില്ല എന്ന് പറയുന്ന രീതിയിൽ അല്ലാത്ത കോൺഫിഡൻസ് ലെവല് വളരെ ആത്മവിശ്വാസം വളരെ കുറവ അതാണ് ഇ പുത്തുക്കടിച്ചുകൊടുക്കാത്ത
അത് നമ്മള് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആകുവല്ലോ ല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എങ്ങനെ ഈ സ്റ്റേജിലൊക്കെ കയറിത്ങ്ങനെ പറയുമ്പോ ഭയങ്കരമായിട്ടും വിറക്ക എന്ന് പറഞ്ഞാല് നമ്മള ആകോണ് ഫിഡൻസ്ഉണ്ടെങ്കി നമുക്ക് ആ ഒരു മെയിന്റയിൻ ചെയ്ത് മെയിന്റയിൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ താങ്ങാൻ പറ്റും സെമിനാറല്ലമ്മ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാനോ ചിലപ്പോ കവിത അവതരിപ്പിക്കാനോ അല്ലെങ്കില് ഒരു സ്വാഗതം പറയാനൊക്കെ കേറി
ആ അപ്പൊ കവിതൊക്കെ സ്റ്റേജിലും അങ്ങനെ അവതരിപ്പിക്കാർണ്ട്ലെ
ഇതൊക്കെ പിന്നെ ഞങ്ങൾക്കൊരു ഊമ് ഞങ്ങൾക്കൊരു ഫാമിലി മീറ്റപ്പ് ഉണ്ടായിരുന്നെ കഴിഞ്ഞ ഈ മാസം തന്നെ അപ്പം ഞങ്ങളെ മരിച്ചു ആ ആ ഹസ്ബൻഡിന്റെ അത്താക്ക്‌ ഭയങ്കര ഏറ്റവും ഇഷടാവുന്ന ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എല്ലാരും കൂടെ ഒന്നിച്ച് ഉള്ളൊരു വല്ലിയ മീറ്റപ്പ് അന്നേരം ഏ അന്നേരം ആണെങ്കില് ഞാനൊരു കവിത എഴുതിയിട്ട് അങ്ങനെ അത് ച്ഛനെ കുറിച്ച് പ പാടി പക്ഷെ ആദ്യമേ ഒരു മൂന്നാല് ലൈൻ പാടി കഴിഞ്ഞപ്പത്തേ എന്റെ കയ്യിന്ന് പോയി അപ്പ എനിക്ക് കര ആ കരച്ചില് വന്നിട്ട് വെറച്ച് അപ്പ അത് മെയ്‌വനാക്കാൻ പറ്റില അങ്ങനെ നമ്മക്ക് കേറി നിൽക്കുമ്പോ എ എന്തായാലും വെറ വരും
ആ ഒ അ അത് പിന്നെ നമ്മ്ക്ക് അതില്ലെ അത് നമ്മുടെ ഇമോഷൻസും കൂടെ നമ്മള് കൂടെ കടന്ന് വന്നോണ്ട കാരണം ഇയാൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ പറ്റിയാണല്ലോ ഇയാൾ പാടുന്നത് അവിടെ കവിത പറ ആലപിക്കുന്നത് അപ്പൊ നമ്മക്ക് അയില് ഇമോഷൻസ് സം കൂടെ വന്ന് കഴിഞ്ഞപ്പോ നമ്മക്ക് ശരിക്ക്‌ കിട്ടൂലാ പിന്നെ സഭാകമ്പം ഉണ്ടെങ്കി ങ്കിൽ സ്റ്റേജ് ഫിയർ ഒക്കെ ഇണ്ടെങ്കില് നമ്മ്ക്ക്‌ ഒന്നും പറ്റൂലാ എനിക്ക് നല്ലോണം ഉണ്ട് എനിക്ക് നല്ലോണണ്ട് ഞാന് ഇപ്പം കോളേജില് പഠിക്കുമ്പോ സെമിനാർ കണ്ടക്ട് ചെയ്യാൻ ഇണ്ടാവുല്ലോ അതാ ഞാൻ ചോദിച്ച സെമിനാർ കണ്ടക്ട് ചെയ്യാൻ ഇണ്ടാവും അപ്പൊ സെമിനാർ കണ്ട റ്റ് ചെയ്യുമ്പോ അത്രേയും പ്രിപ്പയർ ആയിട്ട് നമ്മള് പോയ ടോപ്പികായിരിക്കും പക്ഷെ കയ്യീന്ന് പോണത് ഏത് വഴിക്കാന്ന് അറിയില്ല ഞാൻ ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കും നമ്മള് ഇങ്ങനെയൊക്കെ സംസാരിക്കിമ്പം പക്ഷെ ഇതുപോലെ ക്രൗഡിന്റെ മുമ്പില് എന്തെങ്കിലൊക്കെ വന്ന് കഴിഞ്ഞാല് എനിക്ക്‌ ഇത്രയും എവ്ട്ന്നാണ് ഇങ്ങനെ നെർവസ് ആവ്ണേന്ന് ഇക്ക് പറയാൻ പറ്റൂലാ അപ്പൊ ഈ സെമിനാറിൽ നിന്നിട്ട് എനി ഇക്ക് മാർക്ക് കുറയുവായിരുന്നു അപ്പൊ കാണുന്നവർക്കൊക്കെ ഞാ സ്മാർട്ടാണ് ഇപ്പൊ ഇയാൾക്കും ചിലപ്പോ സംസാരത്തിന്ന് തോന്നാം ആ ഞാൻ സ്മാർട്ടാണെന്ന് പക്ഷെ ഓ ഞാനിങ്ങനെ സംസാരി ക്കാൻ മാത്രേ എനിക്ക് സ്മാർട്ടുള്ളൂ ഒരു അഞ്ചു പേര് വന്നിട്ട് കുറച്ചൊക്കെ ഞാൻ പാട്ടുപാടും അപ്പോ എന്നോട് എല്ലാ ആരെങ്കിലും ഞാനങ്ങനെ മോൾനട്ട് പറയ ആ ഹന്ന ഒരു പാട്ടുപാടിയേ എന്ന് പറയൂട്ടോ അങ്ങനെ പാടു അങ്ങനെ കയിഞ്ഞാ പിന്നെ കഴിഞ്ഞു പിന്നെ ഞാൻ പാടാനനിക്ക് പറ്റില്ല
പാടമ്പറ്റില്ല
പിന്നെ പാടാൻ പറ്റില്ല കോൺഫിഡൻസ് ആത്മവിശ്വാസം അവിടെ പോയി അയ്യോ തെറ്റുവോ വെള്ളി വീഴുവോ അത് വീഴോ അങ്ങനെയൊക്കെ ആഹ് അത് കുറച്ച് വാങ്ങാൻ കിട്ടെങ്കിൽ നല്ലതായിരുന്നു
നല്ല സത്യ ഇ നല്ല ഞാൻ പിന്നെ നമുക്ക് ഇവിടെ ഒരു മോറഹട്ടിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആഹ് പെൺകുട്ടി പെൺ പിള്ളേരുടെ ഒരു പത്തൻപത് പിള്ളേരുണ്ടായിരുന്നു അമ്പത് അമ്പത്തൊന്നോളം പിള്ളേരുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു സ്വാഗതം പറയുവോന്ന് ചോദിച്ചേ ഞാൻ പറഞ്ഞ റെഡി പറഞ്ഞോളാ ഒക്കെ പറഞ്ഞഞ് വലിയ ഇതായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ ഞാനാണെങ്കിൽ ഒരി മൊത്തം ഇരുന്ന് അവരുടെ വീട്ടിലുള്ളവരൊക്കെ മുമ്പിൽ കൂടെ പറഞ്ഞു കണ്ണാടി നമുക്ക് ഒരു ഇതുണ്ട കണ്ണാടി നോക്കി ന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ആത്മവിശ്വാസം കിട്ടുംന്നാണല്ലോ ആഹ് അപ്പൊ ക ആ കണ്ണാടി നോക്കിയന്ന് പറഞ്ഞു എല്ലാം കാണാതെയൊക്കെ പഠിച്ച് നല്ല സെറ്റ് ആയിട്ടൊക്കെ പോയി അവിടെ ചെന്ന് മയ്ക്ക് കയിൽ ദേഹമായി കൈ കിട്ടിയ്പഴത്തേക്കും വിറക്കാ ച്ച് പറഞ്ഞു നന്നായിട്ട് റച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കി പറഞ്ഞു ഫോണില് നോക്കി പറഞ്ഞു അങ്ങനത്തെ ഒരു ഒരു വിധത്തിൽ അപ്പം അ
അതെ അതെങ്ങനെങ്കിലും നമ്മുടെ അ കംപ്ലീറ്റ് ആക്കാ എന്നുള്ളതേര്ല്ലോ നമ്മള് റ്റടുത്തരു സംഭവം പക്ഷെ അതാണ് നമ്മ ക്ക് അത് മനഃപൂർവ്വം നമ്മൾ അതിനെ തന്നെ മൂവോൺ ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെങ്കിലും ഒന്ന് ദൂരെ കളയണം എന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കന്നെ വേണം ഇപ്പ നമ്മളണ്ട്ലേ ടീച്ചേഴസ് ട്രെയിനിങ് ബിഎഡിന് ചേർന്ന് ചേർന്ന് കഴിഞ്ഞ് ബിഎഡ് കഴിഞ്ഞവർക്ക് ഓക്കെ ആയി പിന്നെ എല്ലാം പെർഫെക്റ്റ് ആയി കാരണം മെയിനായിട്ട് അവർക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ താക്കാനൊക്കെല്ലേ അപ്പൊ അവര് അത്രയും ശൈയായി ഇന്റ്‌റോവർട്ടായിട്ടുള്ളവരാണെങ്കിൽ ആ ഈ ഒ തോട് കൂടി അവർ ശരിക്കും മോൾഡ് ചെയ്യപ്പെട്ട് നല്ലൊരു ടീച്ചറായിട്ട് അവര് രൂപാന്തരം പ്രാപിച്ച് ല്ലെ അങ്ങനെയല്ലേ ആ അപ്പൊ ഞാനും വിചാരിക്കും അതെ എന്റെ കൂടെ പഠിച്ച എത്ര കുട്ടികൾ ന്നറിയോ പേര് പോലും അവര്ന്നുള്ള സാറുമാർ ചോദിച്ചു കഴിഞ്ഞാക്ക് പറയില്ല അത്രയും സൗണ്ട് വരാത്ത കുട്ടികളി ഇപ്പം ബിഎഡൊക്കെ കഴിഞ്ഞ ഹൈസ്കൂൾ ടീച്ചേഴ്സാന്ന് അപ്പൊ ഞാൻ ആലോചിക്കും അവരെ ബിഎഡ് ന്ന്ള്ളാരു മേഖല അവരങ്ങനെ മോട്ടിവേറ്റ് ചെയ്തെടുത്തുന്നുള്ളത് ഞാൻ ആലോയ്ക്ക്ണ്
അതേല്ലേ
ഞാ വി കേട്ടോ ഞാൻ ഒന്ന് വെച്ചിട്ടൊന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ ഓക്കേ എന്നാ ബൈ ഗുഡ് നൈറ്റ്